ഹലോ
ആ കേക്കണില്ലേ
ആ കേക്കണ്ട് നിങ്ങക്ക് കേക്കണ്ടോ?
ആ കേക്കണ്ട്.
ആ
എന്തൊക്കെ വിശേഷം?
മക്കളൊക്ക സ്കൂൾ വിട്ട് വന്നോ
ഇല്ലേ അവരൊന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പനിയാണ് ഒരാൾക്ക്
പനിയൊക്കെ പിടിച്ചോ
ആ ഒരാൾക്ക് പനിപിടിച്ചു അപ്പൊ ഒരാള് ടീച്ചർ ഇല്ലാ പറഞ്ഞ് അപ്പൊ എന്നാ രണ്ടാളേം പറഞ്ഞേച്ച്
ആ ശരി
എന്താ ചായ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല ഉം
എന്തൊക്കെയാണ് ആ വന്നു വന്നു എല്ലാരും വന്നു
ചായുടി ഒക്കെ കയിഞ്ഞോ
ആ ചായ കുടിക്കണ് കുട്ട്യോൾക്ക് ചായ കൊട്ക്കണ് ഞങ്ങക്ക് നോമ്പ
ആ നോമ്പോ
ആ
അങ്ങനെ പിന്നെ എല്ലാ ദിവ എല്ലാ ദിവസം എടുക്കണതാണോ
അല്ല അല്ല അതിന്റേത് അഞ്ചാറ് ദീസം ഇണ്ടാവും
പത്ത് ദിവസം എടുക്കണത് ലേ
ആ ആ ആ നമ്മ എന്താ മക്കള് പനിയായിട്ട് കെടക്കാ
അല്ല കടക്കൊന്നല്ല അവരുണ്ടോ കെടക്കണു
ഉം
കെടക്കൊന്നല്ല
ആ
ഇപ്പൊ ഇന്നോട് തെറ്റി പോയിക്കേണ് ഫോൺ കൊടുക്കാത്തേന്
ആ ഓല് ഫോൺ മതിയല്ലേ പനിയായാലും
അ ഗുളിക വേണോ മരുന്ന് വേണോന്നൊന്നുല്ല അവർക്ക് ഫോണ് മതി ഈ ഒരു നേരം ഈ ഒരു ദിവസം ഒന്നും കൊടു ത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല അവര്ക്ക് ആ ഒരു ദിവസം മുയുവൻ ഫോണ് കൊടുത്താ
ആ ഗുളികേം മരുന്നൊക്ക കുടിക്കോ
അവര്ക്ക് ഫോണ് കിട്ടിയാലേ എല്ലാതും ആയി
അതെ ശരിയാണ് ഇവിടെങ്ങനൊക്കെ തന്നേണ്
ഉം
മരുന്നൊക്കെ കുടിക്കാം കുടിക്കോ
ആ കുടിക്കും
ആ
അതിനൊന്നും പ്രശ്നല്ല
ഇവിട ഭയങ്കര മടിയാ
എങ്ങനെ
ക്കാനെ മടിയാണ് ഇവടെ ഹോമിയോ മരുന്ന്
ആ ഹോമിയോ ഒന്നല്ല ഇംഗ്ലീഷും മരുന്നേ
ഉം ഇ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കായിറ്റേ ഹോമിയോ മരുന്ന് ആക്കിയത
ആ ചെറിയ മക്കളാണോ
ആ മൂത്തത് പന്ത്രണ്ട് വയസ്സ്
ആ എന്റെ മൂത്ത പത്തായിട്ടൊള്ളൊ എന്റെ മുത്തതിന് പത്തായിട്ടൊള്ളൊ അവരും കൂടിക്കൂലേ
ആ ഒക്ക കണക്ക
അല്ലാപ്പൊമിയോമാരുന്നണ് ആർക്കും ഇംഗ്ലീഷ്മരുന്ന്കൊടുക്കൽല്ല മടിയാണ്
അ ഉം ങ്ങളോ? കുടിക്കാത്ത പ്രശ്നൊന്നുല്ല ഇല്ലെയ് ഇന്ന് രാവിലൊന്ന് പെയ്തതാ പിന്നെപെയ്തിട്ടൊന്നുല്ല
ആഹഉ വെള്ളൊക്കായില്ലേ? ഇവിടെഅന്ന് രാവിലെ പെയ്തതന്നെയാണ് പിന്നെപെയ്തിട്ടില്ല
ആ വെള്ളംഞങ്ങക്ക് പ്രശ്നൊന്നുംവന്നിട്ടില്ല വെള്ളൊക്കെണ്ട്.
സാധാകിണറന്നെണോ?
സാധാ കെണ കെണറ
ഉം
പാടത്തിന്റെ ഒരു സൈഡണെ അപ്പൊപിന്നെ വെള്ളത്തി ത്തിന് പ്രശ്നൊന്നുംങ്ങക്ക് വന്നിട്ടില്ല ഇല്ല നല്ലവള്ളണ്ടാവും നമുക്ക്ഇഷ്ടംപോലെ ഉപയോഗിക്കാം
ആശരി
ഉം ങ്ങക്ക് എങ്ങനെവെള്ളത്തിനൊക്കെ?
ഇവിടെരണ്ടുണ്ട് കോയൽക്കെണറുണ്ട് സാധാകെണറുണ്ട്
അത് എന്ത
കൊഴപ്പല്ല അവസാനആവുമ്പോ കിണറ്റത്ത് കൊർച്ചിങ്ങനെ വറ്റിവരുമ്പോളേ
അ
കൊയൽത്ത് ഉപയോഗിക്കാവെച്ചിട്ട് പിന്നെങ്ങള്മൂന്ന് വീട്ടാരാണ് മൂന്ന് വീട്ടുകാർക്കുംവള്ളംവാണല്ലോ
കൊയൽ കെണർത്തത് എങ്ങനെ കറ
ഇപ്പൊകിണറൊക്കെനർഞ്ഞിലെ ഹെ
അതല്ല കോയൽ കിണറിന്റെ വെള്ളം ഉപയോഗിച്ചാല് ബ ത്ത്റൂമൊക്കെ കറപുടിക്ക്ണണ്ടോ?
ആ ഉണ്ട്ണ്ട് ആ ഉണ്ട്
കറക്കെപ്പുടിക്കും അങ്ങനൊക്കെ ഇല്ല ഇല്ല ഇല്ല ഫിൽറ്ററൊന്നുല്ല
മൂന്ന് വീട്ടേർക്കും ഒരു കിണറാണ് നിങ്ങളെ കിണറെന്നെണ്?
അ ആതെ തറവാട്ടിലെ കെണർ മൂന്നവട്ടുകരുംകൂടെ ഉപയോഗിക്കാം മൂന്ന് വീട്ടുകരുംകൂടെ ഉപയോഗിക്കാം ഉം പച്ചക്കറിയൊക്കെണ്ടോ വീട്ടില്?
ഇല്ലേ ഞാനൊക്കെ കടെന്നവാ
ആ ചെറിയകുട്ടിക്ക് എത്രായി?
അവൾക്കാറുവയസ്സ്
ആഹ ആൾക്കാണോ പനി?
അല്ല മൂത്തവൻക്കാണ്.
ആഹ ശരി. വേറെന്തൊള്ളെ വിശേഷം?
ഉം മക്കളൊക്കെ സ്കൂൾക്കെങ്ങനെ നടന്നിട്ടോ അതൊബസ്സിനൊ പോവല്?
ചായൊന്നും കുടിക്കാറില്ലേ?
ഇല്ല മക്കൾക്ക് പനിയാണ് അപ്പൊന്നെ ഐസ്ക്രീംമിണ്ടാക്കിന്ന് ന്നലേ അപ്പത് കഴിച്ചു അപ്പൾക്കിനിച്ചാ അത് ന്നലെ ഇണ്ടാക്കി വെച്ചതാണ്.
ആ
പക്ഷെ ഞമ്മൾ ഫ്രിഡ്ജിലിരിക്കണണ്ട പിന്നെന്നെപോലെ പനിയാണെന്നൊന്നും നോക്കൂലല്ലോ.
ആ ശരി.
കഴിക്കണ്ടാന്ന് പർഞ്ഞാലും ക എടുത്ത് ആ
ഐസ്ക്രീംമാണോ കഴിക്കണത്?
അതന്നെ ഐസ്ക്രീംമന്നെ കഴിക്കണതെ ഇത് കഴിക്കണ്ടാന്ന് പർഞ്ഞാലും കഴിക്കാണ് ഫ്രിഡ്ജിലിള്ള സാധനല്ലേ, നമ്മളങ്ങനെ പറഞ്ഞാല് അവര് കേ ക്കണില്ല ഓൽക്കതല്ലേ വാ പ്പതോല്ക്കര് രസം കഞ്ഞിയോ ചോറോ ഒന്നും കിട്ടിട്ടിലും വേണംനില്ല എന്തേലൊക്കെ കിട്ടിയ മതിയാല്ലോ.
ആ അതെ അത് ശരിയാണ്.
മറ്റേ ആൾക്ക് എല്ലാ റാഹത്തായിലേ.
എങ്ങനെ സ്കൂളൊക്കെ അവടെ അടുത്തന്നെയണോ?
ഇല്ലേ ബസിന് രണ്ട് കിലോമീറ്ററ് പിന്നെ ദൂരണ്ട്.
ആ ബസ്സിന് പോണ്ടി വരില്ലേ?
ആ ബസിന് കൊറച്ചൊക്കെ വലുതായാലക്കെ നട ക്കണ്ട ദൂരോള്ളൂ.
ആ
ചെറിയ കുട്ടികളല്ലേ പിന്നെ ഈ മഴക്കാലാവുമ്പോ മൂത്തവന് പറയും അവന്റെ കൂട്ടുകാരന്മാരക്കെ നടന്നിട്ടാണ് ഞാനും നടന്നിട്ടാണ്ന്നൊക്കെ പറയും.
അപ്പ ഈ മയക്കാലല്ലേ അപ്പൊ ബസ്സിന് പോവന്നായിരിക്കും നല്ലത്.
ആ ബസിനന്ന പറഞ്ഞയക്കല്.
മടിയും അങ്ങനെ തന്നെ കൊറച്ച് ദൂരാണ്. ബസ് ആ ബസിനാ പോവാ. മൂന്നാളുണ്ട് മൂന്നാള് ബസ്സിനന്നെ പോവാ ഒരാള് ഹൈസ്കൂളിലാണ്.
എട്ടാം ക്ലാസ്സിലോ?
ആ എട്ടാം ക്ലാസ്.
മോനാ മോളാ?
മോനാണ് മൂത്തത്. പിന്നെ മൂന്നാം ക്ലാസ് ര ഒന്നാം ക്ലാസ് അംഗനവാടി പോണ് ചെറിയാള്. മൂന്ന് വയസ് മൂന്ന് വയസ് തെകേണ് അടുത്ത മാസത്തക്ക്. വാശി കുറുമ്പൊക്കെ കൂടിയ കാരണെ അംഗനവാടില് നേർത്തക്കൊണ്ടാക്കിയത.
എന്റെ മോകൾ എന്റെ മോളങ്ങനെ തന്നെണ് വാശി കൂടിയിട്ട് ഞാന് മൂന്ന് വയസ് തെകഞ്ഞതില് കൊ താക്കിക്കൊ
ആ ഫോണ് ഫോണിലിങ്ങട്ട് കളിച്ചിട്ടേ ഞാൻ പറഞ്ഞ അംഗനവാടി കൊണ്ടാക്കാണ്ണാണ് അങ്ങനെ കൊണ്ടാക്കിയത.
ഇതിന്റെ മേ എന്നെ ചുറ്റി പറ്റിട്ട് എനിക്കൊന്ന് ബാത്റൂമിൽ പോവാൻ കൂടി സമ്മയ്ച്ചിരുന്നില്ല. അങ്ങനെ എന്റെ വേക്കില് അങ്ങനെ ഞാനും കൊണ്ടാക്കി പിന്നെ ആൾക്കെന്തെന്നോ അംഗനവാടി കൊണ്ടാക്കിന്നൊണ്ട് സ്കൂൾക്ക് പോവാൻ മടിണ്ടായിന്നില്ല.
ആ
അല്ലെങ്കി കുട്ടികള് കരഞ്ഞിട്ടും ഇതാക്കിട്ടൊക്കെ സ്കൂൾക്ക് മദ്രശക്കും പോവൂലല്ലോ.
അതെയതെ.
പിന്നെ ആ അപ്പങ്ങനെ പ്രശ്നൊന്നും വരൂല അംഗനവാടി കൊണ്ടാക്കുമ്പോ.
ഞാനതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ആക്കിയത്
ഉം
മ് കൊറച്ച് കുറുമ്പൊക്കെ കൂടുതൽ തിന്നാനും വേണ്ട തിന്നാലൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ്
അല്ലെ ഏത് ചെറിയ ഇപ്പ ചെറിയ കുട്ടികക്ക് തന്നെ ഫോണ്
അതെ ഫോണ് മതി വേറൊന്നും വേണ്ട എല്ല ആരും പറഞ്ഞിട്ട് കാര്യല്ല വല്യേൽതല്ലെ കണ്ടിട്ട് പഠിച്ചണേ
ആ ഞമ്മളത് കണ്ട്ട്ടല്ലേ നമ്മള് കയ്യെ നോക്കണില്ലല്ലോ ഫോണ്
അത് വെക്കാ സമയം വേണ്ടല്ലേ
മ് വേറെ എന്തെലും വർക്ക്ന്ണ്ടോ
ഇല്ല ഇല്ല വർക്കൊന്നില്ല
വർക്കിനോന്നും സമയില്ലാലെ
മ് മഴ ഒന്നും ഇന്ന്ണ്ടാവൂലല്ലെ നീ നാളെ മുതൽ മഴ ആയിരിക്കുംന്നാ
ആ ഇന്ന് രാവിലത്തെ കണ്ടപ്പോ കരുതിന്ന് മൊത്തം മഴനെയക്കറന്ന്
ആ അതെ അതെ നല്ല മയക്കാറ്ണ്ടായിരുന്നു
പക്ഷെ മഴൊന്നും പെയ്തില്ല പക്ഷെ ആ ആദ്യത്തെ പോലെരു മഴയൊന്നും ഇപ്പല്ലല്ലോ
ഇല്ല അതൊന്നുല്ല കെണറൊക്കെ നെറഞ്ഞോ നിങ്ങളെ കെണറൊക്കെ നെറഞ്ഞല്ലോ
ഇല്ല ഞങ്ങക്കിങ്ങനെത അങ്ങനെന്നും നെറയൊന്നില്ല പക്ഷെ നല്ലോണം നെറഞ്ഞ് പൊന്തൊന്നുല്ല പക്ഷെ എന്നാലും വേനൽക്കാലം ആയാല് തട്ട് അടിയാവുംഅങ്ങനെയൊന്നും ചെയ്യൂല്ല എന്നും ആ വെള്ളം ഇണ്ടാവയില്
ആ ശരി അവിടെ മേലക്ക് പൊന്തും പിന്നെ വേനലായൽ കൊറ ച്ച് താഴും ചെയ്യും അങ്ങ
ഉം
ന്നാലും കൊഴപ്പല്ലാതെ പോണ് ണ്ട്
അല്ല ആദ്യൊക്കെ ജൂൺ ജൂലൈ മാസം ക്കലൊക്കെ നല്ല മഴല്ലേന്ന് ഇപ്പം നമ്മളൊക്കെ സ്കൂൾക്കോയിന്നതില്ലേ ഈ സമയക്കെ ആവുമ്പോ നനഞ്ഞ ഇതായി വരണേ അതൊന്നുംല്ലല്ലോ കുട്ടികൾക്ക് എപ്പളേ ങ്കിലും രു മഴ
ഇപ്പൊ എപ്പളെങ്കിലും ഒരു മഴ കിട്ടിയാ കിട്ടീന്ന് പറയ
ആ
മഴ പെയ്താലുംകുറ്റം പറയും പെയ്തില്ലങ്കിലും കുറ്റം പറയും
റ്റം പറയും രണ്ട്ട്ടായാലും
അങ്ങനെ ഒരു ആൾക്കാരാ നമ്മള്
വേനൽക്കാലാണേ നമക്ക് എങ്ങനെയും പൊറത്ത് ചൂട് സയിക്കും പക്ഷെ ഈ മഴക്കാലമ്പം നമുക്ക് പൊറത്തെറങ്ങാനൊക്കെ ന്നും പറ്റൂലല്ലോ അതാണ് പറയണ
അതാണ് പ്രശ്നം പിന്നെ ഡ്രസ്സിന്റെ ഡ്രസ്സ് തൊണങ്ങി കിട്ടൂല പ്രശ്നങ്ങളൊക്കെണ്ട്
മ് പിന്നെ ശരി എന്ന ആയിക്കോട്ടെ എന്നാ
ഹലോ
ന്നാ ശരിന്നാ
ആ